ഹലോ
ആഹ് കെടന്നോ
ഉം കെടക്കാൻ വേണ്ടി നിക്കേണ്
നേരത്തെ കെടക്കോ അവിടെല്ലാരും
നേരത്തെ എന്റെ മോള് നേരത്തെ ഉറങ്ങും അപ്പൊ ഞാൻ ചെലപ്പോ അവളൊപ്പം കെടന്നുറങ്ങും മോനപ്പുറത്തായിക്കാര് ആഹ് ആഹ് മക്കളൊക്കെ ഒറങ്ങിയോ
ഇല്ലേ അവരൊക്കെ നമ്മള കൂടെ കെടക്കുമ്പോളേ കെടന്നൊറങ്ങുള്ളൂ
ഉം ഒപ്പാണോ കെടക്കല്
ഉം പത്ത് പന്ത്രണ്ട് മണിയാവും ഇവിടെ കെടക്കുമ്പോ എല്ലാരും
ഓ അപ്പൊ രാവിലെ എപ്പളാ എണീക്ക
രാവിലൊരു ഏഴുമണിയൊക്കാവും സ്വന്തം വീട്ടിലായതുകൊണ്ട് കൊഴപ്പല്ല
ഉം മറ്റെടുത്ത് അമ്മായിമ്മക്കെ ഉണ്ടാകുമ്പ പറ്റൂലല്ലേ
മറ്റെടുത്ത് ഈ റീൽസൊക്കെ കാണൂല്ലേ നമ്മള് കൊറച്ചേരം കിടന്നൊറങ്ങുമ്പഴേക്ക് അടു ക്കളേന്ന് യുദ്ധത്തിന്റെ സൗണ്ട് പാത്രങ്ങൾ കൊഴിഞ്ഞാട്ന്നു അതാണ് അവസ്ഥ
മക്കളും കൊയാച്ചടിക്കാണ് കൊയിഞ്ഞട
ആഹ് ആദ്യൊക്കെ നേരത്തെ നീക്കേനു അവ്ടെ പിന്നെ ഏട്ടൻ തന്നെ പറയും അയിനും മാത്രം ആ അയിന് മാത്രം ആൾക്കാരില്ല ഞങ്ങളാകെ നാലു പേരൊള്ളൂ അവര് രണ്ടാളും ഏ ന്റെ അച്ഛനില്ല അച്ഛൻ മരിച്ചു അച്ഛന്റെ അമ്മീം ഏട്ടന്റെ അമ്മേം അങ്ങനെ അവര് രണ്ടാവും പിന്നെ ഞാനും ഏട്ടനും കുട്ടിയളും ഉള്ളു പെങ്ങന്മാരുണ്ട് രണ്ടെണ്ണം അവരെ കെട്ടിച്ചു വിട്ടു
ഉം ഇവിടെ അങ്ങനെ തന്നെ
ആഹ് അപ്പൊ പിന്നെ നമ്മള് നേരത്തെ നീ ഒന്നും മാണ്ട എങ്ങനെയാലും ആദ്യൊക്കെ ഞാൻ വർക്കില് ഇവിടെ പഠിക്കാനൊക്കെ പോണേന് മുന്നേ ക്കെ നേരത്തെ രാവിലെ നീക്കേരുന്നു പണിയൊക്കെ കഴിഞ്ഞ് പത്ത്മണി കയിഞ്ഞാൽ നമ്മള പണികയ്യും
അതെല്ലാ പണിയെടുക്കുവോ
ആഹ് എല്ലാ പണിയെടുക്കും
അടുക്കള പണിയെല്ലാം
ആഹ് എല്ലാം എടുക്കും
ഉം ശരി അങ്ങനെ എടുക്കണംന്നില്ല അതുകൊണ്ടാ അട് അതോ സ്വന്തഷ്ട പ്രകാരം എടുക്കാ
ഏഹ് ഞാന് ആദ്യം മുതലേ പണി എടുക്കണേനൊന്നും എനിക്കീ പണി തീരാതെ കെട്ക്കണെ കാണുമ്പളാ പ്രാന്ത് വരാ ഇന്റെ വീട്ടിലായാലും അപ്പൊ ഞാനിവിടെ ഈ ഏട്ടൻ പോയിട്ടിപ്പൊ ഒരു വർഷമായിട്ടേ ഉള്ളു ഇവിടെ ക്കല് തൊടങ്ങിട്ട് അപ്പോ
ട്ടൻ പോയിട്ട് പിന്നെ എവിടെ നിൽക്കല്
ആഹ് ഇന്റെ വീട്ടില നിക്കല് അമ്മയാണെങ്കി എട്ട് മണിക്ക് ചോറും കറിയും തുടങ്ങുള്ളൂ രാത്രി ഭക്ഷണം കഴിക്കാള്ളത് ഞാൻ വന്നേ പിന്നെ ഇവിടെ എട്ട് മണിക്ക് ചോറുണ്ണല് തുടങ്ങിയത്
ഉം അപ്പൊ ഏട്ടൻ പറഞ്ഞിട്ട് നിക്കാണോ ഇവിടെ അതോ സ്വന്തം ഇഷ്ടപ്രകാരം നിക്കാണോ ഇവിടെ
അല്ല ആള് പോയപ്പോ ഞാനും ഇങ്ങോട്ട് പോന്നതാണ് എന്നോട് പൊക്കോളാൻ പറ പറഞ്ഞു പിന്നെ ഇവിടെ വന്നാലേ നമുക്ക് എന്തിനും പഠിക്കാനും എന്തിനേലുംക്കെ പോകാൻ പറ്റുള്ളൂ ആ അവിടെ അവര്മ്മള ഇവിടെപ്പ എന്റെ കുട്ടികൾ നോക്കാ വീട്ടുകാരുണ്ട്
ഉം ഉം അവിടെ പ്രായായ ആൾക്കാരാ
അധികം പ്രായില്ല രണ്ടാളും ജോലിക്കൊക്കെ പോണ്ട്
ഓഹ് ജോലിയിണ്ട്ല്ലേ
എട്ട് വയസ് ഒരാക്ക് അമ്പത്താറ് വയസ്സുള്ളൂ എഴുപത്തെട്ട് ആള് എഴുപ ട്ടായ ആള് ഇപ്പളും പതിനെട്ടിന്റെ പ്രായാണ് മൊളൊക്കെ കെടക്ക ഞങ്ങ ഇപ്പം ഞങ്ങളെ വ് ഞങ്ങളെ റൂം പറയണെ മോളായിരുന്നു ഏഹ് അപ്പ പിന്നെ ഞങ്ങള് ഓട്ടോമാറ്റിക് താഴേ നമു ക്ക് എപ്പളും സ്റ്റപ്പൊക്കെ ഇപ്പളേ കേറുമ്പം മുട്ടുവേദന തൊടങ്ങും ആൾ ക്കതൊന്നും ഒരു പ്രശ്നല്ല ആൾക്ക് ആൾ കുഴമ്പൊക്കെ പോ അങ്ങ് തിരുമ്മിത്തേച്ചങ്ങ് കേറ്ണാണ
ഉം അത് ശരി അത് ഓര്ക്ക് പഴയ ആൾക്കാർ ആ ആരോഗ്യ ണ്ട ആൾക്കായ്കാരെ അമ്മക്ക് ഓൽക്ക് ഓലത്ര ആരോഗ്യം അമ്മക്കില്ലല്ലോ പ്പൊ
ഉം ആഹ് അവിട്ത്തെ അച്ഛമ്മ അച്ഛമ്മേന്നാ ഞങ്ങള് വിളിക്യാ അവ്ട്ത്തെ അച്ഛന്റമ്മല്ലേ
ഉം ഉം
ആഹ് ആള് ഈ കൃഷിഭവൻലൊക്കെ നിന്നാളാണ് അപ്പൊ പിന്നെ അത് അറുവതൊക്കായി കഴിഞ്ഞാ ഇങ്ങനെ എറങ്ങ്യാ അയിന്റെ പെൻഷനും കാര്യങ്ങളൊക്കെ ഇപ്പ കിട്ട്ണ്ട് ഇപ്പ പിന്നെ വല്യ തൊഴിലൊറപ്പിനൊക്കെ പോവാണെങ്കി അങ്ങനൊക്കെ പോവൊള്ളു ക സത്യം പറഞ്ഞ അറുപത് വയസ്സ് കഴിഞ്ഞ തൊഴിലൊർപ്പില് ചേർത്തര്ത് ന്നല്ലേ പറയല്.
ഉം ആഹ്
എന്തോഞ്ഞ് ഇതിന്റെ മിട്ക്ക് കൊണ്ടവടെ നിക്ക്ണതാണോ അറിയില്ല.
അയിന് തൊഴിലൊറപ്പ്ന്ന് പറഞ്ഞാ വല്യ ജോല്യൊന്നുണ്ടാവൂലല്ലോ.
ആഹ് ഇല്ല അതാണ് ന്നേ പ്രായായാൾക്കാര്ക്ക് ഇത്ര പണിട്ത്തഴിഞ്ഞാ അവടിരിക്യാ.
യാവ്ണ്ടാവൊള്ളൂ
എന്നാലും നമുക്കറിയട്ടെ അയ്ൻ്റെ പ്രായർഞ്ഞഴിഞ്ഞാ പയങ്കര പ്രശ്നാണ് എട്പ്പിക്ക്ണാൾക്കും പ്രശ് നം വെരും എട്ക്ക്ന്നാൾക്കും പ്രശ്നം വെരും.
ഉം അയ്ന് പിടിപാട്ല്ലാൾക്കാര്ക്കൊന്നും ഇപ്പോ എവടെ പോയാലും കൊഴപ്പണ്ടാവുല്ല.
ആഹ് എന്താണാവൊ ഇതിന് പിന്നെ ഭയങ്കരായിട്ടുള്ളൊരു വളർത്താനാണ്. ആരെന്നെന്തെടാന്ന് ചോയിച്ചാ ഏതെടാന്ന് പറിന്നൊരു സൈസ് ടീമളാണവൊ പ്പോ മുണ്ടാക്കണ എല്ലാരും
ന്നട്ട് ഇങ്ങളൊക്കെ പറ്യോ?
ഞാൻ അവ്ട്ത്തെ ഏട്ടന് ഇഷ്ടല്ല ഈ പ്രായായ സമയത്ത് വല്ല എവടേലൊക്കെ വീണെന്തേലൊ ക്കായ നമ്മളെന്നെല്ലേ നോക്കാനും കൊണ്ടെട്ക്കാനൊള്ളൂ ഏഹ് പറ് ച്ച്ല അമ്മള് നോക്കില്ല എട്ക്കില്ല അവരൊന്നും ചെയ്യില്ലന്നൊള്ളൂ.
ഉം
ഇക്കൊക്കെന്തേലും ആയിക്കഴിഞ്ഞാ നമ്മളന്നല്ലേ കൊണ്ടട്ക്കണ്ടത്.
ഉം ഞമ്മളെ ആൾക്കാര് പറയാ അത്ര വയസായിട്ട്
ആഹ്
പണിക്ക് വിടാന്ന് പറയില്ലേ.
അത് ഏട്ടനിഷ്ടല്ല അമ്മ പോണതും അച്ഛമ്മ പോണതുഷ്ടല്ല. അമ്മ ഈ പ്ലാസ്റ്റിക് കമ്പനിലാ പോണത് നമ്മളോരോ പ്ലാസ്റ്റിക് കാര്യങ്ങള് ള്ള തരം തിരിച്ചൊട്ക്ക്ണ കമ്പനിയിലാ അപ്പവടെട്ത്തെന്ന്യെണ്
ഉം അപ്പൊലൊക്കെ ജോലിക്ക് പോയ ഒറ്റക്കെക്കാരല്ലേ അവടെ
ആഹ് ഒറ്റക്ക്യായിര്ന്നു വീട്ടില്.
ഉം അവരെങ്ങനെ നല്ലോണം പറയോ പണിട്ക്ക്ണെനൊക്കെ എന്തെങ്കിലും കാണുമ്പോ അങ്ങനൊക്കെ പറയോ
അങ്ങനൊന്നും പറയൊന്നുല്ല ആദ്യത്തതില് നമ്മള് ഫസ്റ്റ് കേറി വര്ല്ലേ പ്പൊക്കെ ഇതൊക്കെണ്ടായിനു പിന്നെ പിന്നെ അവരങ്ങ് മാറിതന്ന് ഞാനായി ഫുള്ളട്ക്കളക്കാരി.
ഉം
ഞമ്മക്കും പിന്നതല്ലേ. അമ്മളെ പിന്നാലെ വന്ന് അത് ചെയ്യ് ഇത് ചെയ്യ് പറിണേക്കാട്ടിം നമക്കിഷ്ടം അമ്മളൊറ്റക്ക് അമ്മളിഷ്ടത്തിന് ചെയ്യ്ണതാല്ലേ
അങ്ങെനെ ചെലോരെത്ര ചെയ്തൊട്ത്താലും അത് വൃത്തിയായില്ല അതങ്ങനല്ല ഇത്ങ്ങനെ ചെ ചെയ്യണം അങ്ങനെ ഒണ്ടാവല്ലോ ഉം ഇവടൊക്കെ അങ്ങനെ തന്നൊണ്
ആഹ് അത് ശെരി അവടെ ആൾക്ക് പ്രായഇണ്ടോ
ആഹ് അറിവിന്റെ മേലായിണ്ട്
ആഹ് നിങ്ങളെ കല്യാണം കയിഞ്ഞ്ട്ട് എത്ര വർഷായി
കല്യാണം കയിഞ്ഞിട്ട് ആറ് വർഷം ആറ് വർഷം ആറ് വർഷം ആറ് വർ
അപ്പാ സൈം അപ്പേഎജ് എത്രായി
എൻക്ക് ഇര്പത്താറ് ഞിങ്ങക്കോ ഇരുപ്പഅഞ്ച്
യെ അത് മാത്രം സൈമല്ല എന്നാ എനിക്ക് ഇരുപത്തിറ് വർഷത്തിന്റെ കൂടെ അങ്ങനെ പോകാ
ഉം ഇനിക്ക് ഞാൻ വന്ന് ആഹ് ഞാ വന്ന് ആഹ് ഞങ്ങള് മുസ്ലിംസ് ആദ്യയോക്കെ അങ്ങനെലായിന്നോഇനി ഇപ്പ മാറിക്കാണട്ടോ ഉം
എങ്ങനെ
പിന്നെ ഞാൻ വന്ന് എനിക്ക് രണ്ട് വർഷയാപ്പേത്തേന് രണ്ട് കുട്ടിയളായി ഞങ്ങളെവെഡ്ഡിങ് ആനിവേഴ്സറി പിന്നെ എന്തായ് എൻ്റെ മകന്റെ ബർത്ത്ഡേ ഒര് ദിവസാ
ടിൻസുംഒന്നും അല്ലാ അങ്ങനെയൊന്നും പറയാൻ പറ്റ്ന്നാ അല്ല എല്ലാരോടെ എടെലും അങ്ങനെ തന്നെയാണ് ഏ
ഉം പിന്നെ എന്തേലും പഠിക്ക്യാൻ പോണ്ടേനേ യിരുന്നഅപ്പൊ
ആഹ് സേയിമം വിച്ച് അതൊക്കെ നമ്മള് സേയിമാ
ഉം ഉം
ഫസ്റ്റ്ത്തെ മോന്റെ മോനേയും കൊണ്ടായിര്ന്നോ
ഉം പിന്നെ എന്തെലും പഠിക്ക്യാൻ പോണ്ടാ ഇപ്പോ
ആഹ് ഞാൻ അക്കൗണ്ടിങ്ങിന് പോണ്ട്
ഉം ശേരി വർക്ക് ചെയ്യാ അതോ പഠിക്കാനാണോ
പഠിക്ക്യാണ് ആറ് മാസത്തിന്റെ കോഴ്സാണ് അട്ത്താ മാസാത്തോടു കൂടി തീര്യയാണ് എക്സാം ആണ്
ആഹ് ശേരി ഉം
വേറെന്നും നോക്കില്ലേ പിന്നെ
ഇല്ലാ ഞാന് ഇനി ഈ വർഷം കൂടി കയ്യട്ടെന്ന് വിചാരിച്ചു കാരണം കു ട്ടികള് എന്ന് കുട്ടികളായിരി ല്ലേ ഒര് ടൈമില് അല്ലേ ഓര് കുട്ടികളായിരിക്കോള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു ഓലാ പ്രയത്ത് ഓലപ്പം നിക്കാന്ന് വിചാരിച്ചു
ആഹ അത് ശെരി ഞാൻ അങ്ങന്നെ തന്നെയായിരുന്നു വലിയ മോൻ്റെ ത് ആഹ് ഡിഗ്രി കബിളിറ്റ് ട്ടില്ലാ അത് സെക്കൻഡ് ഇയർ വേരെ പോയിട്ടു ഒള്ളു പിന്നെ പ്രീ പ്രൈമറി ടി ടി സി പോയിരുന്നു ഒര് വർഷത്തേന്റെ പിന്നെ അതൊക്കെ അവടെ ഇരിക്ക്യാണാണ്ട് അത് കഴിഞ്ഞ് ഇവര് ഇണ്ടായി ഞ്ഞാപ്പോ ഓള് വല്താവട്ടെ വിചാരി ണ്
ഉം
അപ്പൊ ഇങ്ങനെ കിട്ടിയ ഗാപ്പില് അങ്ങ് എറങ്ങിയതാ ആഹ്
ഉം ഈ ജോലിക്ക് പോണേനും പഠി. ക്കാൻ പോണേനൊന്നും അവടെ അമ്മമായിമാക്കൊന്നും പ്രശ്ംണ്ടാവൂല്ലല്ലേ
ഇല്ലാ അതൊന്നും വിഷയല്ലാട്ടോ ആ കാര്യത്തിൽ മാത്രംഅവര് വിഷയില്ലാ കാരണം അവർക്കും അവരിങ്ങനെ ജോലിക്ക് പോയിട്ടുള്ള ആൾക്കാരായതുണ്ടോ. ഹോ വിട് വീട്ടില് അവർക്കന്നെ വീട്ടിലിരിക്കാൻ മടിയാ എന്തെലും വർക്കും കാര്യങ്ങളും അങ്ങനെ ചെയ്തോണ്ടടക്കണം. അപ്പൊ പിന്നെ നമ്മക്കും പഠിക്കാൻ പോണേനോ പഠിക്കാൻ വിട്ന്നേനോ ജോല ക്ക് പോണേന് അതൊന്നും ഒരു കൊഴപ്പല്ലാ അതിലൊക്കെ ഞാൻ ഭാഗ്യം ചെയ്തിട്ട്-
ഉം
അതും കൂടി ഉണ്ടെങ്കി പിന്നെ പരിസരം നോക്കണ്ടാ പറഞ്ഞര്.
ഉം
അങ്ങനെ വിനെ പിന്നെ ഏട്ടന് പിന്നെ എന്തായാലും കൊഴപ്പൊന്നൂല്ല ആള് പിന്നെ ഫുളള് സപ്പോർട്ടാണ്. എന്താ ഏതായാല്ലും
ഉം
ചെയ്തോ എന്നേ പറയുള്ളൂ അത് ചെയ്യണ്ടാ ഒന്നും പറയില്ല.
ഉം സപ്പോർട്ടായിട്ടില്ലാ ആള്ണ്ടല്ലോ അപ്പൊ
ആഹ അവ് അതും കൂടില്ലേയ്നങ്കില്. ഡിവോസ്കയ്യിലൊടുത്ത് പോരൂലേ അമ്മള്. ക്ക് ഒന്നും വേണ്ട നറഞ്ഞ്. ഞാനെൻ്റെ വീട്ടേക്ക് എൻ്റമ്മേൻ്റടുത്തേക്ക് പൂവാണെ എറങ്ങിയാൽ പോകൂല്ലേ ഞങ്ങള്. ലൗവ് മാരേജ് ആണ് കുടുംബത്തിക്കന്നെ കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ തട്ടിം മു- എവടെ മുട്ടിയാലും പൊട്ടും പറഞ്ഞതാ ഒരവസ്ഥയാണ്. എവടെമുട്ടിയാലും അപ്പ റോ അറിയും ഇപ്പ റോ അറിയും അതാണെ. എന്നാലും എടക്കൊക്കെ ഒരതി ഒരതി പോയ്ക്കണ്. എപ്പളാണാവോ പൊട്ടി താഴെ വിഴ
ഉം ഉം അങ്ങനൊന്നും ഉണ്ടാവൂല.
പിന്നെ കെട്ടിയേ ഉള്ളതൊണ്ട് കൊഴപ്പല്ല.
ഉം
ആ ഓക്കെ എന്നാ ഞാൻ വിളിക്കട്ടോ ഓക്കേ.